ഹലോ ആഹ് കേൾക്കുന്നുണ്ടോ? ഓഹ് കേൾക്കുന്നുണ്ട്. സുഖാണോ?
ആഹ് സുഖാണ്. അവിടെ?
ഓഹ് ഇവടിം കൊഴപ്പൊന്നുല്ല. മഴ ണ്ടോ?
ഇന്ന് ഇപ്പം വല്യ മയൊന്നുല്ല ഇതുവരെ പെയ്തില്ല
ഇല്ലല്ലേ. ഇന്ന് ഇവടിം നല്ല വെളിച്ചണ്ട് ഇന്ന് മയൊന്നില്ല. എടക്ക്‌ ഇങ്ങനെ മൂടല്ണ്ട്.
ആഹ് അത് വെടിം എട് എടക്കെടക്ക് വന്ന് പോയിണ്ട്.
ആഹ്. ഇന്ന് ഞായറാഴ്ച ആയെനോട് ക്ലാസ് ഒന്നും ഉണ്ടാവില്ലല്ലേ?
ഉംമ് മ്മ് ഇഞ് ക്ലാസ്സില്ല.
ഉം പിന്നെ എന്താ പരിപാടി?
പരിപാടി എന്താ പ്രത്യേകിച്ചൊന്നുല്ല. ഇവടെ ഇങ്ങനെ കെടക്കേനി.
ഉം. ചായക്കെ കുടിച്ചോ?
ആഹ്. ചായക്കെ കുടിച്. ഇന്ന് പുട്ടും ബീഫ് കറീം ഇണ്ട്.
ഉം ഇന്ന് അതേനി?
ഉം
ഉം ഉം ഞാന് ന്താ ചായൊക്കെ കുടിച്ച് ഇവടെ കെടക്കാ. മൂത്ര കടിച്ചില് ഇട്ക്ണ്ട്. അൻക്ക് ഇണ്ടാവൽണ്ടോ മൂത്ര കടച്ചില്?
ലേ ഇല്ല ല്ല ല്ല.
ഏഹ്?
ഇല്ലാ. ഇൻക്ക്തരെ അങ്ങൻത്തൊന്നും ഇണ്ടായില്ല. ആഹ് ഇണ്ടായില്ല അല്ല എപ്പളേലൊക്കെ ഇണ്ടാവൽ ണ്ട്.
മൂത്ര കടച്ചില് ഭയങ്കര ബുദ്ധിമുട്ടാ നല്ലോം വെള്ളം കുടിക്കണം.
ഊം?
നല്ലോണ്ണം വെള്ളം കുടിക്കണാറ്യ.
ആഹ്
സ്കൂളിൽ പോണ കുട്ടിയേൾ ങ്ങളൊന്നും തീരേ വെള്ളം കുടിക്കൂലല്ലോ.
കമ്മിയാണ്. പൊതുവെ കുടിക്കൽ കമ്മിയാണ്.
ആഹ് ആഹ്. ഇൻക്കെന്നെ പൊതുവേ വെള്ളംകുടി ഞാനന്നെ കുറവാ. പിന്നെ ഇങ്ങൾതൊന്നും പറ്യും വേണ്ടല്ലോ. ഒരു ദിവസം ചുരുങ്ങിയെ രണ്ട് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം.
അങ്ങനെ കുടിക്കൽൻ്റൊ ഇജ്ജി വെള്ളൊക്കെ കുടിക്കോ?
ഏയ്
ഉം. രണ്ട് ലിറ്റർ വെള്ളൊക്കെ കുടിക്കോ?
രാവിലെ. എവ്ടെ കുടിക്കണ്. ഇവിടുന്ന് പോകുമ്പം ചായ കുടിച്ചിട്ട് പോകും പിന്നെത്ത പിന്നെ ഒരു ഒരു ഗ്ലാസ്സൊക്കെ കുടിച്ചാൽ മതിവിടുന്ന്
അവിടെ എവിടെ വെള്ളത്തിന് സ്കൂളിൽ വെള്ളത്തിന് സ്ഥലൊക്കെണ്ടോ
ആഹ ആ അവിടെ ഷോപ്പിണ്ട് അവിടിന്നിപ്പ ഒരു ഗ്ലാസ് കൂടിച്ചു
അല്ലാതെ ഇങ്ങക്കായിട്ട് പ്രത്യേക ഇതൊന്നുല്ല
ഉം അങ്ങനെന്നുല്ല
അങ്ങനെ ഷോപ്പിൽ നിന്നൊന്നും വെള്ളം അങ്ങനെ കുടിച്ച് വാങ്ങി കുടിക്കരുത് ഇപ്പം
സ്കൂളിന്റെ സ്കൂളിന്റെ മുന്നേണ്ട്
ഉം ഷോപ്പിന്നൊന്നും അങ്ങനെ വാങ്ങി കുടിക്കരുത്തരപ്പം മഞ്ഞപ്പിത്തൊക്കെ ധാരാളല്ല സമയാ
ഉം
അപ്പം മഞ്ഞപ്പിത്തൊന്നും എങ്ങനെയാണ് പകരുന്നറിയാൻ കഴ്യോല പക്ഷം അത് വെള്ളത്തിൽ കൂടെ പകരുന്ന ഏഹ്
ആഹ്
അപ്പ പിന്നെ പകർന്നു നമ്മ അറിയൂല്ല പനിണ്ടാവും
ആഹ്
അപ്പ നമ്മള് ശ്രദ്ധിക്കൂലല്ലോ ഉം നിങ്ങളവിടെക്ക്ണ്ട് മഞ്ഞപ്പിത്തം അവിടക്കെണ്ടോ മഞ്ഞപ്പിത്തോം
ഇവിടെ മഞ്ഞപ്പിത്തം ഇല്ലാന്ന് തോന്നണ് അതുവരെ അറിഞ്ഞില്ല
ഉം ഉം അല്ലെ അതൊന്നും ഞമ്മക്ക് ഇതാക്കാൻ കഴിയൂല ഈ മൂത്രം ഒന്നാമ വെള്ളംകൂടി കുറവും ഇതൊക്കെ ആകുമ്പോഴ അധികം അങ്ങനെ രോഗങ്ങളൊക്കെ ഇണ്ടാവുക നല്ലോണം വെള്ളം കുടിക്കണം നമ്മടെ ശരീരത്തിന്ന് വെള്ളത്തിന്ന് കുറയാണ് ക്കൾ വെള്ളത്തിലൂടെ മൂത്രത്തിൽ കൂടെ ഒഴിഞ്ഞ് പോവും വെള്ളം കുടിച്ചാല്
ആഹ്
ഉം
അതൊക്കെ ശരിന്നെയാണ്
ഉം നല്ലോം വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണോൽക്ക് ആരോഗ്യവുംണ്ടാവും നല്ലരാ ആരോഗ്യം പിന്നെ മുഖത്തൊക്കൊരു വെളിച്ചും കണ്ണിനുണർവൊക്കെ വെള്ളം കുടിക്കുന്നോൽക്കാ ഇണ്ടാവ മറ്റാത്ത മറ്റൊല് കുടിക്കാതോല്‌ എപ്പക് എപ്പളോരു ക്ഷീണ
ആഹ് വ വെള്ളം കുടിക്കാത്തൊലോ
ഉം
ഇപ്പ പിന്നെ മയക്കലായൊണ്ട് വല്യചോറല്ല്യ
ഉം എ മയക്കാലം ചോറല്ലാന്ന്റഞ്ഞാ മയപെയ് നമ്മള വെള്ളത്തികൂടെ വിയർപ്പും ഉണ്ടാവുല കുറെയൊക്കെ വിയർ പ്പിലൂടെക്കെ നമ്മളെ അണുക്കൾ പോവാണ് പൊറത്തേക്ക് പൊറന്തള്ളും അപ്പോ അതൊരു ഗൗരവള്ള വിഷയന്നെയാണ് അയ് നമ്മള് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്
ഉം
ഉം
ആഹ് ആഹ്
പിന്നെന്താവിശേഷങ്ങളൊക്കെ പറിയി
പിന്നെന്താ ഇങ്ങനൊക്കെ പോണ് ഇന്നിപ്പ ഇനിയൊരു പരിപാടില്ല ഇപ്പ ഞേതായാലും മൂട്ടിട്ടാൻ പോണം നോക്കട്ടെ
ഉം
ആഹ്
ഇന്നൊക്കെ ഷോപ്പുകളൊക്കെ തോർക്കോ
ഉം ഷോപ്പോക്കെ തോർക്കും ഇപ്പനോട് വണ്ടി ഓയിച്ചോക്കണം അന്തിക്ക് അയികിട്ടാണ്ടാവില ഒന്ന് ചോയിച്ചോക്കണം
വന്നാ നാറാഴ്ച ഷോപ്പുകളൊക്കെതൊറക്കും
ഉം ബാർബർഷോപ്പ് ഞാറാഴ്ചൊക്കെ തൊറക്കൊല്ലോ
ഉം
ബാർബർഷോപ്പ് ചൊവ്വായ്ചെല്ലെഇണ്ടാവാക്ള്ളു
ഉം
ഓർക്കൊകെയും
ആഹ്
ഇഞ്ഞൊന്ന് വെട്ടാൻപോണം പിന്നെന്താ പ്രത്യേകിച്ച് ഇങ്ങനെഫോണുംകളിച്ചു കുത്തിർക്കന്നെ ലീവ്ള്ളസം ങ്ങനല്ലേവെര വേറൊരു പണിയില്ല ഇങ്ങനെ ഫോൺകളിച് ത് പിന്നെ പണിയൊക്കെണ്ട് ചെയ്യല്ല മാടിയനാ പെരുമ്മടിയാ
ഉം
ആഹ് പണിട്ക്കാന്
അങ്ങനെയാമതിയോ ഒന്നുഷാറാവണ്ടേ
പൂതിയൊകണ്ട്പഷേ മനസാണ്ട് സമ്മയിച്ചില്ല
ഉം
ഉം
മയന്നെസിനെനിയന്ത്രിക്ക്ണത് നമ്മളാണ്നമ്മൾ വേണംന്നിയാച്ച ചെയ്യുമ്പോ മനസ്സാണ്ട്നമ്മള കൂടെ നിക്കും ഇന്നെ തോൽപ്പിക്കാനാർക്കും കയൂലനാണ്ട് വിചാരിച്ചാ മതി ഉം
എന്താപ്പചെയ്യാ
എന്താടെൻഷൻ
ടെൻഷനൊന്നുമല്ല
കളവ് പറയരുത് എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ അനക്ക്
ടെൻഷനോ
ആ
എന്ത് ടെൻഷൻ
രാത്രിയൊക്കെ എപ്പോഴാ ഉറങ്ങല്
രാത്രി പന്ത്രണ്ടണ്ടണി പന്ത്രണ്ടര
മേ അത്ര നേരന്ന് ഉറക്കൊയവാക്കര്ത് കൃത്യത്തിന് ഉറങ്ങണം ഉറക്ക് നമ്മള ശരീരത്തിന് ഒരു പ്രധാനായിട്ട് വേണ്ടിയതാ
ആഹ ആഹ അതയ്ന് അങ്ങനെ നോക്കിട്ട് കാര്യല്ല ഇന്നല ഇപ്പം ഇന്നലെ ഉറങ്ങി പ്പോ പന്ത്രണ്ടേകാല അല്ല ഒരു മണിക്ക് ഞാൻ വന്ന് വന്നി ഒരു മണി ആയി പന്ത്രണ്ടേ മുക്കാല്ലന്നല്ലെ എയ്തിന്നെ കയ്ണ്
ഉം ഒരു രാല് അങ്ങനൊന്നും ഉറക്ക ലീവാ ഒയിവാക്കാൻ പറ്റൂല എന്താ ച്ചാ ഉറക്കേ നമ്മളെ ജീവിതത്തെ എല്ലാ രീതിയിലും ബാധിക്കും
എന്നിട്ട് പന്ത്രണ്ടേമുക്കാലിന് ഇറങ്ങി അടുക്കളെ പോയൊണ്ട് ഫ്രിഡ്ജിന്റെ ഉള്ള്ന്ന് എന്തോ ഒച്ഛാ പേടിച്ചോയി
ആക്ന്താ
എന്താ ഒരു വീകണ ഒച്ച കേട്ട് അപ്പണ്ട് വാപ്പ നീച്ചര്ണ് വാപ്പിയൊച്ച കേട്ട്
ഉം
എന്താറിയില അമ്മാതിരി ഒച്ചാ കഴിയൂല്ല ആറിയൂല എന്തോര് ഇതിൽന്ന് എന്തോ ഒര് സിഗ്നൽ ഒച്ചയങ്ങ് കേട്ട്
ഉം
ഉം
അപ്പോ ഇജ് പേടിച്ചോ?
എല്ലാ പേടിച്ചാക്കാ ഞാൻ അടുക്കളേല് ഒറ്റക്കല്ലേ ബേക്ക എന്തോ വച്ചണ്ട നോക്കിട്ടത്ത് കാണില്ല
ആഹ് എന്തായിക്കൂലേ
ആരിക്കറിയാ
ഉം ഉം പിന്നെന്താ ഉച്ചക്കേക്ക് ഫുഡൊക്കെ ആയോ?
ആഹ് അറിയില്ല ഉമ്മനോട് ചോദിച്ചോക്കണം ഉമ്മക്കേ അറിയുള്ളൂ
വീട്ടില് ആരൊക്കെയാള്ളേ?
വീട്ടില് ഉമ്മ ഉപ്പാ ഞാന് അനിയൻ അനിയെത്തി മൂന്നു മക്കളാ ഞങ്ങള്
ഉം
ഉം
കളിക്കാനൊക്കെ പോവലുണ്ടോ?
കളിക്കാനൊന്നും ഇപ്പോ പോവലില്ല
ഉം
കൊറേയായി കളിക്കാനൊക്കെ പോയിട്ട് എത്രയോ ആയി പറഞ്ഞാ എത്രോ ആയി ഇപ്പ അയിന് അങ്ങനെ കളിച്ചലൊന്നൂല്ല ഇപ്പം പ്ലസ്ടൂലെത്തില്ലേ ഇനിപ്പം പൊതുവേ കളിക്കാൻ പോവലൊക്കെ കൊറവാ
റിസൾട്ട് ആറിഞ്ഞോ
ഇല്ല റിസൾട്ട് ഇഞ്ഞി പയിനഞ്ചാതീയാ പയിനഞ്ചാംതിയാണ് ആഹ് ആണ്ന്ന് പറയ്ണ്ട് അതൊന്നും നോക്കണ്ട റിസൾട്ടൊക്കെ ഒരു കഥയാണ്
അത് എന്താ അങ്ങനെ ജയിക്കൂലേ?
അറീയിലാ ആരുടെ അമ്മ അമ്മാതിരി പഠിത്തൊക്കെയാ പഠിച്ചീനി പ്ലസ് വണ്ണ്ന്ന് ഒരു തേങ്ങേ പഠിച്ചീല്ല
കൊറച്ച് കാലം കഴിഞ്ഞാ അനക്ക് തോന്നും പഠിക്കേനീന്ന്
ഉം
തോനെ അ വിദൂരല്ല അത് ആ തോന്നല്
ഏഹ്
ആ തോന്നല് വിദൂരമല്ലാന്ന് പറയാ
ശരിയെന്നെയാണ് പക്ഷെ എന്താ ചെയ്യാ
ഉം എന്താ അല്ലാതെ അസ്വസ്ഥതകളിൽ സുഖല്ലായ്ക ഒന്നും അല്ലല്ലോ
സുഖല്ലായ്ക ഒന്നുല്ല എന്തൊക്കോ ഒരു മടി അതാണ് പ്രശ്നം
ഉം
ഒരാവശ്യോ ഇല്ല അങ്ങനത്തെ ഓരോ മടികളാ
ഉം ക്ലാസ്സൊക്കെ ഉഷാറായി പോണ്ടായിരിക്കൂല്ലേ
കൊഴപ്പല്ല അങ്ങനെ പോണ്
ഫ്രണ്ട്സുകളൊക്കെ സുഖാണോ?
ഫ്രണ്ട്സ്കൾക്കൊന്നും ആഹ് ഓൽക്കൊന്നും കൊഴപ്പല്ല
ഫുള്ള് സപ്പോട്ടാണോ?
ആഹ് ആഹ് സപ്പോട്ടാണ് ഏയ് ഇല്ല ഇല്ല ഇല്ല
ഉം പിന്നെ
ഒർക്ക് വെരാ ഓർക്
ഓർക്കെര്ണ്ടാെ
ഏഹ്
ആഹ് അയിൻ രാത്രി പന്ത്രെണ്ടേ കാൽനല്ലേ ഒർങ്ങ്യെ അപ്പ പിന്നെ ഒർക്ക് വരാതെക്കോ
അതുകൊണ്ടൊന്നാെല്ലാ ഏഹ് അത് അതോണ്ടൊന്നാെല്ലാ
നേര്ത്തെ ഒർങ്ങെണം കൃത്യ ടൈമിംഗ്ണ്ട് എല്ലത്തിനും ഒരു കൃത്യ ടൈമിംഗ് വെക്കാ
ക്ക് എന്താറ്യോ അങ്ങെനെക്കെ
ഇന്നാ ആയിക്കോട്ടെട്ടോ ഇന്നാ ശരി ട്ടോ ഞാൻ പിന്നെ വിളിക്കണ്ട് ഇന്നാല് ഒക്കെ
ആഹ് അയ്ക്കോട്ടെ